ഹലോ ഹലോ ആഹ് കേൾക്കണില്ലേ
ആഹ് കേൾക്കും പക്ഷെ ഇങ്ങളെ ശബ്ദം വളരെ കൊ ലോ ആയിട്ടാണ് ട്ടോ.
തന്നെ തെര്ക്ക്ക്ക്‌ ശെര്ക്ക് കേൾക്ണന്നല്ല്യ.
കേൾക്കുന്നുണ്ട് പക്ഷെ എന്താണ് ഈ ഫോണ് റെക്കോർഡ് ആകുമ്പോ അതിനേക്ക കുറവായിട്ടായിരിക്കല്ലോ പോവാ
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ മീൻസ് ശബ്ദം നല്ല കുറവാ എനിക്ക് ഞാൻ ചെവിൽക്ക് വെച്ച്കൊണ്ട് ഇങ്ങനെ കേൾക്കാനുണ്ട്.
ഏ ശരി ആ എന്താണാവോ ഞാൻ നേരത് വിളിച്ചപ്പോഴും ഇവിടന്ന് ഒരാള് അങ്ങനാ പറഞ്ഞെ പിന്നെ കേക്കണില്ലന്ന്ള്ള അന്നെ എന്തെന്നാവംന്നാല്. ഇവ്ടെ കൊഴപ്പൊന്നുല്ല അമ്മക്ക് റേഞ്ചിനൊന്നും പ്രശ്നല്ല്യ.
ആണോ?
ആഹ്.
പിന്നെ എന്താണാവോ?
എന്തൊക്കെണ്ട് ഭക്ഷണം കഴിച്ചോ? ആഹ് കയ്ച്ചു കയ്ച്ചു. പുട്ടും കടലക്കറിം.
അവ്ടെ വേറൊരാളെന്തോ ഭക്ഷണം കൈച്ചുന്ന് പറഞ്ഞില്ലേ?
മ്ഹ് മ്ഹ്
മോനാണോ?
ആ അഹ് മോനാണ്. വർത്താനം പറിണേട്ടാണ്ടി. ഇൻക് മൂന്നാള്.
അത് ശെരി.
എവിടെ?
ഇവ്ടെ ഞാൻ കല്യാണം കയ്ഞ്ഞിട്ടില്ല ഞാ പഠിക്ക്യാണ്.
ഏഹ് അത് ശെരി എ എന്തിനാ പടിക്ക്‌ണെ?
ഞാൻ ഒക്കിപേഷൻ തെറാപ്പിക്ക്.
ആഹ് തെറാപ്പിസ്റ്റാ.
ഏഹ്.
ആഹ് തെറാപ്പിസ്റ്റ് ആവാൻ പഠിക്കാണോയ്ക്ക.
ഒക്കിപേഷ്യൻ തെറാപ്പി കേട്ട്ട്ടുണ്ടോ?
ആഹ് കേട്ട്ക്ണ്.
ആണോ?
ഉം.
അവ്ടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്ക്‌ണ?
ആഹ് അതെ ഹോസ്റ്റലില്ല ഇപ്പൊ നമ്മള് അപ്പാട്ട്മെന്റ് റൂം എട്ത്തിട്ടാണ് നിക്ക്‌ണത്.
ആ ആ ആ ഹ് വേറെ ആരെെങ്കിലുണ്ടോ ഫ്രൺസൊക്കെണ്ടോ?
ആഹ് ഇണ്ട്ണ്ട് റൂമിൽ ഇണ്ട്.
ആഹ് ആഹ്
ഞങ്ങൾ രണ്ടു പേരും കൂടിട്ട നിക്ക്‌ന്നത്. ആദ്യം ഹോസ്റ്റലേര്ന്നു ഫസ്റ്റ് ഇയർ വന്ന സമയത്തേര്ന്നു ഹോസ്റ്റല് പിന്നെ ഹോസ്റ്റല് നിന്നിട്ടില്ല.
ആഹ് അപ്പൊ മാറിയതെക്കാരം.
രണ്ടാളും കൂടി ഇത് വാടകം തയ്ക്കാണ്ട് കൊടുക്കും.
ആഹ് ഞങ്ങ രണ്ടാളും കൂടി നിക്കാ.
ഹ്മ് ആ ആ പ്ലസ് ടു കൈഞ്ഞാരെ പോയതാ?
പ്ലസ് ടു കൈന്ട്ട് ഇപ്പൊ എൻട്രൻസ്ണ്ട് തിന് നീറ്റ്ണ്ട്.
ആഹ് അത് കഴിഞ്ഞു ആഹ് കിട്ടിയാണ്ടല്ലേ.
ആ അതെ.
ഉം ഉം നല്ല കാര്യാണല്ലോ?
അങ്ങനെആയി.
ആഹ് ഇതെത്ര വർഷാണ്?
എന്താ?
ഇതെത്ര വഷ വർഷാണോയ്ക്കാ.
ആ നാലര വർഷം ഇപ്പ അത് അഞ്ച് വർഷം ആക്കിട്ടുള്ളു ഞാൻ പഠിക്കുന്ന സമയത്ത് ഇന്ന്
പഞ്ച വർഷണ
ആഹ് അഞ്ച് വർഷം
ഉം ഉം ഒരു വർഷം കൂടി വേണം മുഴുവൻ ആവണങ്കി അതല്ലേ ഒരു വർഷം കൂടി വേണല്ലേ മുഴുവനാണെങ്കിൽ
ആഹ് ദനല്ല അനൊ ഒന്നര വർഷം കൂടി മുഴുവനാവണം
ആഹ് ആഹ് ആ
എനിക്ക എടുക്കണും തീരുന്നില്ല അങ്ങെ ഉം
എന്താ നല്ലോണ്ടോ പഠിക്കാനൊക്കെ
ആഹ് പഠിക്കാൻ ഭയങ്കര കൂടുതലാ കുറച്ചൊന്നുംല്ല ഏതാങ്കും എം ബി ബി എസിന്റെ
ആര് ആഹ് ആഹ് ശരി
അപ്പ അറിയാലേ അപ്പ അത്രയും പഠിക്കനുണ്ടാവുന്നു
ആഹ് ഉണ്ടാവും ഉണ്ടാവും
ഫുള്ള് നമ്മള് ഫുള്ള് പഠിക്കാണ്ട് എനിക്ക് തോന്നുന്നു ഇടക്ക് ഇത്രയും പഠ ക്കാനുള്ള ലൈന്റെ ഔട്ട്ഫുട്ട് ഞങ്ങൾക്ക് വേണ്ട മീൻസ് നമ്മള് ജോലി എടുക്കുമോ ഇത്രയും പഠിക്കണേന്റെ ഒരു ആവശ്യംണ്ടോന്ന് എനിക്ക് തോന്നുന്നു അത്രയും പഠിക്കൻ
അത് എല്ലാവരും പറയണേക്കാ ആ പഠിച്ചതൊന്നും പിന്നെ വെറുതെ അങ്ങനെരു ഇതന്നെ ഉണ്ടാവൂല ഒക്കെ
നല്ലല്ലോ പ്രധാനം കഴിവുണ്ടാവാണ് വേണ്ടത് നമുക്ക്
അതനെ ശരിയാണ്
അങ്ങനായിട്ട് പ പക്ഷെ തീരക്ക് മാർക്കണ്ടെങ്കി പാസ്സായി പോയാലല്ലേ പണിയെടുക്കാൻ പറ്റുള്ളു
സിലബസിലുള്ള മൊത്തം പഠിക്കണ്ടേ
ആ അതാണ് സത്യം ഞങ്ങളാണെങ്കില് എക്സാമിന് മുന്നിൽ ബുക്ക് എടുക്കുന്ന ആൾക്കാരൊന്നും അല്ല
ആഹ്
എക്സാമിന് തലേന്നാണ് ബുക്ക് എടുത്ത് പഠിക്കാൻ അങ്ങനത്തെ ടീമിസ് ഞങ്ങള് അതോണ്ട് ക്കെ കൂടി കരച്ചിലാവും വീട്ടിൽ ഉമാക്കൊരു സമാധാനം കൊടുക്കില്ല ആർക്കൊരു സമാധാനം കൊടുക്കില്ല
വീട്ട് പോയിരുന്നോ ഇവട അടുത്തെങ്കിലും
ആഹ് പഠപ്പ പോയിരുന്നു ഇന്റെ ഇപ്പ വന്നിട്ടുണ്ടായിരുന്നു നാട്ടീന്ന് പോയി ഉപ്പാനെ കാണാൻ വേണ്ടിട്ട് ഞാൻ പൊറത്ത് നാട്ടി പോയിരുന്നു അങ്ങനെ നാട്ടി പോയി എടയ്ക്കടയ്ക്ക് നാട്ടി പോയിരുന്നു ഇപ്പൊ ഉപ്പാക്ക് ഞങ്ങളവടെ വേണം എടക്കെടക്ക് നാട്ടിപ്പോവും ഇപ്പൊ പിന്നെ നാട്ടി പോയിട്ടില്ല പിന്നെ അതോണ്ട് പോയിട്ട് എല്ലാ ശനിയാഴ്ച്ചോക്കെ നാട്ടി പോയിരുന്നു അപ്പ ഞാന് ഇപ്പൊ ആഴ്ച്ചേല് പോവാൻ നല്ല ദൂരണ്ട് ആഴ്ച്ചേല് പോവാനും വിചാരിച്ചാ നമുക്ക് പറ്റും പക്ഷെ ട്രാവലെയ്യാൻ നമുക്ക് ആ ഒരു കൂടിണ്ടെങ്കിൽ കൊഴപ്പല്ല പിന്നെ ഒരു ദിവസം വീട്ടില് കംപ്ലീറ്റായി നി ക്കാൻ പറ്റില്ല ഒരു ദിവസം ട്രാവലിങ് ചെയ്യാൻ വേണല്ലോ
ആഹ് അതന്നെ പിന്നെ ഇങ്ങട്ട് പോ പിന്നെ പിറ്റേന്ന് ഇങ്ങട്ടും പോരണ്ടേ
ആഹ് അതന്നെനെനെയ്. അപ്പൊ ഒരു ദിവസൊക്കെ ഒരുസം പ്പാക്കും അവടെ അപ്പൊ വിടെ വേണം വേണം വേണം പറഞ്ഞിട്ട് അങ്ങനെയ അപ്പൊ ഞാൻ എന്താ ചെയുമ്പോ രാത്രിയാ ട്രാവലില്ല രാത്രി പത്തരയുടെ പതിനൊന്ന് മണിയുടെ ബസ്സിന് കേറും അപ്പൊ ഇവിടെ രാവിലെ ആവുമ്പത്തന് എത്തുവല്ലോ അങ്ങനത്തെ രീതിയില്. രാത്രി മൊത്ത ഞാൻ ആദ്യം ട്രെയിനെയ്രുന്നു പോയിരുന്നത്. പിന്നെ ട്രെയിനെന്നെ യ്രുന്നു എല്ലാരും കൂടെ അങ്ങനെ ആക്കി പിന്നെ കരുതി ട്രെയിനില് ഭയങ്കര തെരക്കാണ്. മിൻ ജനറൽ ജനറൽ കമ്പാർ്മെന്റ്സിൽ വരെ ന്നട്ട് ഞങ്ങളെല്ലാരും പോവ ബംഗാളികളും അവരുടെ പാൻപരാഗിന്റെ യൂസും മണ്ണും എല്ലാ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാവാ ഭയങ്കര പ്രശ്നം ആവാ അങ്ങനെ ഞാന് അങ്ങനെയാണ് എനിക്ക് ഞാൻ ഇവിടുന്ന് ബസ്സ് നോക്കി ബസ് നോക്കാൻ തുടങ്ങി.
പിന്നെ ഫുൾ ബസ് തന്നെ ആയി പിന്നെ ഇപ്പ കൊറേ കാലയിട്ട് ബസ് ബസ് ബസ് ബസിന് പക്ഷെ റേറ്റ് കൂടും നന്നായി. നമ്മള് ട്രെയിൻ പോകുമ്പോ ഒരു നൂറ് രൂപ ക്ക്‌ നൂറ്റി മുപ്പത് രൂപക്ക് എത്തും ബസ്
ത്തും ചെയ്യല്ലോ
ഇല്ല ഇല്ല എനിക്ക് ബസാ നേരത്തെ എത്തണ മാതിരി തോന്നുന്ന്. കാരണം എന്റെ എന്റെ വീടിന്റെ ഭാഗത്ത് ഇവിടം തൊട്ടിട്ട്
ആ ശരി ആഹ് ആഹ് ആഹ് അപ്പള് പ്പ താണല്ലേ ആഹ് സുഖാണ് അപ്പോ.
പോവാണെങ്കിൽ ആദ്യം രണ്ട് ബസ്സ് കേറണം ന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ ഇണ്ട് ഒന്നര മണിക്കൂർ യാത്ര രണ്ട് ദിവസം വരും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാന് ട്രെയിൻ കേറണം. പിന്നെ വീട്ടിന്റെ മുറ്റത്തല്ലല്ലോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവുക അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് വീണ്ടും ഉണ്ടാവും ഒരു മണിക്കൂർ യാത്ര. ഒന്നൊന്നര ഒന്നര അരമണിക്ക് മുക്കാൽ മണിക്കൂർ യാത്ര ണ്ടാവും. ബസ്സില് ഞാൻ ബസ്സിന് പോക ഉമ്മ വിളിക്കാൻ വരും ഉമ്മ വണ്ടിഓടിക്കും കാറോടിക്കും.
ഏഹ് ശരി ആഹ് ആഹ്
ആഹ് എനി അപ്പ അങ്ങനെ അല്ലെങ്കില് എന്താണ് ഞാൻ തന്നെ ആയിരിക്കും പോവ. അങ്ങനെ ഞാൻ ബസില് പോകും ഉമ്മാക്ക് ബെക്കാൻ നല്ല നമുകൊക്കെ ആണെങ്കിൽ വരാൻ പറ്റണത് ഞാൻ ബസ്സില് പോകുമ്പോ സുഖായി എത്തണതാകോലോ. അപ്പൊ ഞാൻ തന്നെ പോവും പിന്നെ ഏത് സമയത്ത് ഇറങ്ങിയാലും ബസ് ഇണ്ടല്ലോ ഞാൻ കൂടുതൽ രാത്രി തന്നെ ന്ന് ട്രെയിനിൽ പോകും. പുലർച്ചെ മൂന്ന് മണിക്ക് നാല് മണിക്ക് നാല് മണിക്ക് നമ്മ നാട്ടിലെത്തിയാൽ അവിടുന്ന് ബസ് കിട്ടലുണ്ട്.
ആഹ് ആ ശരി ആഹ് ശരി ആഹ് ആ ആ അവിടെ എത്ര മക്കളങ്ങള് എത്ര മക്കളാണ്?
ഞങ്ങൾ മൂന്ന് പേർ. ഞാനാ മൂത്തത് രണ്ടാമത് അനിയൻ മൂന്നാമത്തത് അനിയത്തി.
ഏഹ്
അങ്ങനെ ആയിട്ട്. ആ അവരൊക്കെ പഠിക്കണ്, രണ്ടാമത്തെനിയനിപ്പം സെക്കൻഡ് ഇയർ ആയേ ഉള്ളൂ രണ്ടാമത്തനിയൻ
ആഹ് ആഹ്
മൂന്നാമത്തെ അനിയത്തി ഇപ്പോ പ്ലസ് വൺ ആയിട്ടുള്ളൂ
എഹ് ശരി
അപ്പൊ അവരൊക്കെ അവിടെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് തന്നെയിക്കാരല്ലേ?
ആഹ് അല്ല എന്റെ അനിയന് വേറെ സ്ഥലത്താ പഠിക്കണത്.
ആഹ് ആഹ് ഇതേ മാതിരി ഹോസ്
ആഹ് ആഹ് അവന് ഹോസ്റ്റല് അല്ല ആ ഹോസ്റ്റല് നിന്നിട്ട പഠിക്കണത്. ഏഹ് അനിയത്തി പിന്നെ ഉമ്മാന്റെടുത്ത് ഇപ്പോ ഉമ്മയും അനിയത്തി മാത്രോ ളളൂ. ഇപ്പം വീട്ടിലൊറ്റയ്ക്ക വേറെ ആരൂയില്ലാ
അത് ശരി ആഹ് ആഹ് ആഹ്
അങ്ങനെ പിന്നെ ഉമ്മാന്റെ ഉമ്മ ഉമ്മാമ്മ വരുമ്പോ ആളാവും ഇഞ് ഞങ്ങൾ പോകുമ്പോ ഒരാളാവും. ഉപ്പാന്റെ ഉമ്മയും ഉപ്പാന്റെ ഉപ്പയും മരിച്ചിക്കണ
ഏഹ് ശരി എന്താ ചായക്കെ കുടിച്ചോ ന്നിട്ട്?
ആഹ് ചായ കുടിച്ചിട്ടില്ലേ എണീറ്റേയുള്ളൂ എണീറ്റെയ്ക്ക്‌ണ് ഞാൻ വിളിയിമ്മരിക്കണതാ. പിന്നൊന്നും ചെയ്തിട്ടില്യ.
ഏഹ് അപ്പൊ ഇനി ഫുഡ്ഡൊക്കെ എന്താ ചെയ്യാ ങ്ങള് ഭക്ഷണത്തിലൊക്കെ എന്താ ചെയ്യാ? ആഹ് ആഹ് സ്വന്തായിട്ടുണ്ടാക്കല?
ആഹ് സ്വന്തായി
ആ ആ ആഹ് ശെരി
അങ്ങനെ എന്താ വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് എനിക്ക് മൂന്ന് മക്കളുണ്ട് ഹസ്ബൻറ് ഒണ്ട് അവിടെ സ്വന്തായിട്ട് വീട്ട് പിന്നെ ഇക്കാ ആഹ് ഹസ്ബൻഡ് നാട്ടിലാ ആഹ് ഇവിടെണ്ട് ഡ്രൈവറായിട്ട് പോവാ ഉം ഉം
അത് ശരി
അങ്ങനെയൊക്കെ എങ്ങനെ ഇപ്പൊ മഴണ്ടോ അവിടെ
ഇല്ല മഴ ഇല്ല അവിടെ നിക്ക്ണോട്ത്തോ
ഇവടെ മഴയല്ല ഇവടെ ഭയങ്കര ചൂടാ
ഏഹ് അയ്ശരി ഇവിടെ നാലും മൂന്നാലീ സായിട്ട് മഴ യെന്നെ ഇന്ന് രാവിലെയും പെയ്ത്ണ് ഇപ്പൊ ഒന്നഅത് വെളിച്ചം വെച്ചഅങ്ങനെ വരുന്നുണ്ട് ആ ആ ആഹ് മഴയാണ് ഇപ്പൊ ഒന്ന് രാവിലിം പെയ്തിരുന്നു ഇപ്പൊ കുറച്ചൊരു സമാധാനണ്ട് വെളിച്ചം വെച്ച് വര്ണ്ട് എന്തിനാ അറീല്ല ഉം എന്താ അറീല്ല ഇഞ്ഞ് ഒന്നായിട്ടാണ്ട് പൊളിഞ്ഞാടോ പറയാൻ ബജ്ജ നമ്മക്കെ ഇത് വെളിച്ചം വെക്ക്ണ അങ്ങനെണ്ട് ആഹ് ഒന്നൊന്ന് ലെവലായി വരുമ്പോത്തിനാണ്ട് ആ മഴ പെയ്യാണ് ഇവടെ
അത് ശരി അപ്പൊ ബുദ്ധിമുട്ടാണ്ടണ്ടാവും
ഇല്ല ആ ബുദ്ധിമുട്ട്ന്ന് പറഞ്ഞാല് മക്കക്ക് പൊറത്തെറങ്ങാൻ വയ്യ അതന്നെ ഒള്ളൂ
അത് ശരി അത് ശരി വേറെ കൊഴപ്പൊന്നുയില്ലേ വേറെ കൊഴപ്പൊന്നീല്ലാന്ന് അത് ശെരി ഇപ്പൊ മക്കളെന്താ ചെയ്യുന്നത്
മക്കള് വല്ല്യോള് പ്ലസ് ടു ആണ് രണ്ടാമത്തോള് ആറാം ക്ലാസ്സിലാണ് ഇല്ല്യ ഇല്ല്യ ഇപ്പൊ പ്ലസ് ടു പഠിച്ചോണ്ട്ക്കാ
അത് ശരി
ആഹ് ഇവടെ വെരുന്നു ആഹ് പിന്നെ രണ്ടാമത്തോള് ആറാം ക്ലാസ്സിലാണ് ചെറുത് യു കെ യു കെ ജി ലാണ് അങ്ങനെ പോകണ്ട് ആ ഇന്നും നാളെയൊക്കെ പിന്നെ ഒഴിവെൻ ആ ആയിക്കോട്ടെ ഇന്നാ ശെരി ആ ആ എന്നാ ശെരി